ഹലോ
ഹലോ
ഹലോ
ഹലോ
കേൾക്ക്ണ്ടാ ആഹ് കേൾക്കുന്നു ആഹ് ആഹ്
ആഹ് അവടെ മഴണ്ടോ
ഉം മഴന്നെ ഉള്ളു അവിടെ
ആഹ് ഇവിടെ നല്ല മഴേ കാറ്റൊക്കെ ഉണ്ട്
നല്ല ഇടിയൊ ക്കെണ്ടായിരുന്നു കൊറച്ച് നേർത്തെ അപ്പൊ വലിയ കൊഴപ്പൊന്നുല്ല ആ ആ അതെന്നെ കൊർച്ചീസം മുമ്പ് പെയ്തില്ല്യേനോ
അന്ന് ഒരു മഴല്ലെ പെയ്തോള്ളൂ
ആഹ് ആഹ് അന്ന് തന്നെ നല്ല അത് നല്ല നല്ലോണ്ണം ഉണ്ടായിന്യെല്ലോ കാറ്റൊ ക്കയിറ്റ് രാത്രി ഒക്കെ നല്ല കാറ്റും ഇന്തൊക്കെ ആയിട്ട് ഇണ്ടായിർന്നല്ലോ
ഏതായാലും മീനിഞാന്ന് തുട പക്ഷെ പകല് നല്ല ചൂടാണ്
ഉം അത് ശരിയാണ് നല്ല ചൂടാണ് അയിന് നല്ല വെ യിലുണ്ട് നല്ല ചൂടു ഉണ്ട് ഉം എന്തായി ഇന്നെന്തേനി ഫുഡൊക്കെ ഉം കഴിച് ആ വൈകുന്നേരം പിന്നെ അങ്ങനെണ്ട് ഇതില്ല ചായപരിപാടി ഒന്നും ഹേയ്ല്ലാ അങ്ങനെണ്ട് ചെ എന്തേലും സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കി കഴിക്കുന്നല്ലാണ്ടെ അതയ്മക്കണ്ട് ഇല്ല ചായ ഇണ്ടാക്കലുല്ല്യാ ചെൽപ്പോ ങ്ങ ചായ ചായ ഈ മഴയൊക്കെ പെയ്യുമ്പൊ ഒരു മൂടാണല്ലോ ചായ എടുക്കാനാ അപ്പ ങ്ങനെ ചായ എടുക്കും അങ്ങനെണ്ടാക് എന്തേനീന്ന് ചക്ക് എന്തേഞ് ഫുഡ്
ഉച്ചക്ക് സാദാ ചോറന്നായിരുന്നു
ഏഹ് ഏഹ് പിന്നെ ഉം ചായ ട്ച്ചൊ ന്നട്ട്
ചായ കുടിച്ചില്ല മഴല്ലേ അപ്പോടെ ങ്ങനെ
ആഹ് എ ഏ
ഇപ്പൊന്ന് കൊർച് കൊർഞ്ഞീണ്
ഉം ഇബടീം അങ്ങെൻ തന്നെ അപ്പൊന്ന് ഒർച്ച് കൊർഞ്ണ്
എന്താ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ
ഫുഡഡ ന്താ ഇഷ്ടപ്പെട്ടല് പാത്രം ഫുഡ വല്ല ഇഷ്ട
അതെല്ലാർക്കു അങ്ങനെ ന്നാവല്ലോലെ പ്രത്യേകിച്ച് നമ്മൾ ണ്ടാക്കുമ്പോ അത്ര ഇഷ്ടുണ്ടാവ് ല
പൊർത്ത്ക്ക് പോയി കഴിക്കാർഞ ഭയങ്കര ഇഷ്ടല്ലേ ഉം ബിരിയാണിയക്കെ ഇഷ്ടാണ് ഉം എന്താ എല്ലാം ഉണ്ടാക് ഓ എല്ലാ പാചകം ചെയ്യും എല്ലം ചെയ്യൽണ്ടാവു ഉം ണ്ടാക്കോ
അങ്ങനെ മന്തിയൊന്നും ഉണ്ടാക്കി ശരിയാവൂല
ആ അത് അതെന്തിന് ശരിയാവത്തില്ല ശെരിക്കൻട് ആ ആവൊരു ഇത് ആ അത്രാണ്ട് വരൂല്ലാന്നോളു കൊഴപ്പൊന്നുണ്ടാവ് ര ഹ് ക്ഷെ ഓ ആ ഏ അത് ങ്ങട്ട് കിട്ടൂല ആ ആ അത് അങൻ തന്നെണ് എത്ര ഇണ്ടാക്കിയാലും ആ രസല്ലലെ എല്ലാരും പറയണത് കേട്ടുക്കുണ് ഞാന്. ആ പൊർത്തുന്ന് ന്ന ഹ ഹ ഹാ ആ അങ്ങനെ തന്നെ ഉം പിന്നെ നമ്മളെ വർത്താ നാടൻ ഭക്ഷണൊക്കെ ഉണ്ടാക്കുമ്പോ പിന്നെ നമ്മളങ്ങനെ ഉണ്ടാക്കുമ്പോ ആ ഒരു രസം കിട്ടും ട്ടും ന്നല്ലാതെ നമ്മള് ഹാ അതുകൊണ്ട് പിന്നെ അങ്ങട് പോകുംവരെ രാവിലെക്കെ എന്താ ഇണ്ടാക്കല്
രാവിലെ ഏറും ദോശയാണ് അതല്ലേ
ആഹ് എപ്പഴ നമ്മള ദേശീയ ഭക്ഷണാന്ന് പറഞ്ഞ പോലെ ആഹ് ദോശ പറഞ്ഞ പോലെ എന്നും ദോശന്നേ. എഹ് ഹ്. ഇവിടെ . ഉം. ന്ന്.
പിന്നെ എന്താ ഹങ്ങന
വീട്ടിൽ ആരൊ ക്കെയ അവിടെ ആരൊക്കെ
വീട്ടില് രണ്ട് മക്കളിണ്ട്. ഹലോ.
ആ കേക്ക്‌ന്നില്ല റേയിഞ്ച് പോവുണ്ടാ.
ആ റെയിഞ്ച് പോവണ്ട് ന്ന തോന്നണേ. എവിടറ്റെങ്കും യാത്ര പോവാറുണ്ടോ. ആഹ് എവിടെലും യാത്ര പോകാറുണ്ടോ എവിടെ.
നൊക്കെ ആയപ്പോ എല്ലാരും. ഫ്രീ ആയി നെ ഉം. പക്ഷെ വെക്കേഷൻലങ്ങനെ പോയിട്ടില്ല. ഇപ്രാവശ്യത്തില്ല് കഴിഞ്ഞ പ്രാവശ്യൊക്കെ പോയിന് മയസ്സ് ഇഷ്ടാണ് പോവാനൊക്കെ ഭയങ്കര ഇഷ്ടാണ്.
ആഹ്
അപ്പൊ ഇവടെ ഇല്ലാത്തോണ്ട് പിന്നെ അങ്ങനാണ്ട് പോവൂല വരുമ്പൊക്ക പോവു
അഹ്ആഹ്
എഷ്
പിന്നെ
അപ്പ ഇനി എന്താ ഇപ്രാശ്യൊക്കേനി ചൂട തോണ്ടെ അങ്ങനെ ഒന്നും പോവാന ർക്കും വല്ല്യരു ഇഷ്ടല്ലേന്യല്ലോ. തൊക്കെ ചൂടും ഇതൊക്കെ ആയത്കൊണ്ട് പോവാണെങ്കിലും ഭയങ്കര ചൂടല്ലേ. അപ്പൊ ഊട്ടിയിലൊക്കെ പോയിട്ട് ഊട്ടിയിലും തന്നെ ചൂടാണ് എല്ലല്ലാരും ഒഹ് പെരും ചൂടാണ് പറ്ണ്ട് എല്ലാരും. അത്തെ ഊട്ടിലൊക്കെ തൺപ്ണ്ടാവൽണ്ടല്ലോ ഊട്ടീട്ടെക്കെ പ കാണാറുണ്ട് ഉം
നീ മഴയ്യുമ്പോ മഴ തന്നാവും ചെയ്യും
ആ പിന്നെ ഇവടെ കൊരോട്ടി മെർചേഞ്ഞി അയിന്റെ എല്ലേ ക്കേഞ്ഞി കൊണ്ടോട്ടേർച്ച അത് കാണാൻ പോഉം അത് കാണാൻ പോയിഞ്ഞോ അത് ക്കെത്തെന്നെ പ ഉം
പിന്നെപ്പെ എന്താ ഹലോ
ഹലോ കേക്ണില്ല ഇവിടെ ഏ ഇവടെ നെറ്റിന്റെ പ്രശ്നംണ്ട് എടക്ക് ആഹ് എട്ക് റേഞ്ച് പോവ്ണ്ട് എടക്ക് എടക്കെടക്ക് ഇങ്ങനെണ്ട് പിന്നെ പൊർത്ത്ക്ക് അങ്ങട്ട് പോവണം അങ്ങട്ട് മൂ മുറ്റത്തക്കൊക്കെ പോയാല് പിന്നേം കിട്ടും. ചെറിയ അവിടെ ഒരു സൗണ്ട് നല്ല
പുറമേല്ല സൗണ്ട്
ആഹ് അത് ലോണ് ഇണ്ടാവോ. വിചാരിച്ചാ അവിടെത്തന്നെ എടക്ക് പോവാണ്. വെള്ളൊക്കെ ഇണ്ടോ അവിടെ? വെള്ളോക്കെ ഇണ്ടാ കെണറിലൊക്കെ വെള്ളം അങ്ങനൊക്കെ.
അല് ആ ഫ് വെള്ളത്തിനൊന്നും പഞ്ചല്ല, മേ അല്ലല്ല ങ്ങക്കോ?
ഈ ഇവിടെ അങ്ങൻ തന്നെ ആണ്, ഇവടെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോ ചൂ ങ്ങനെ ഈ മാസ് ലാസ്റ്റ്ക്കെ ആകുമ്പോ ഇങ്ങന കൊർ ച്ച് കൊറയല്ണ്ട് ഞങ്ങള റ്റക്കാണെങ്കിൽ വല്ല്യ പ്രശ്ണോന്നല്ല വ് ട്ട്ല് വേറാരങ്കിലൊക്കെ ഇണ്ടങ്കിലൊക്കെ ആ അങ്ങനെ എല്ലാരും വര് രുമ്പളോക്കെ വിരുന്നൊക്ക വരാണ്ങ്കിലൊക്കെ ആ അപ്പം കൊറയും. പ്പണ്ടാവൂല്ല അല്ലാത ഒറ്റക്കാവുമ്പോ വല്ല്യ പ്രശ്- നോന്നൂല്ല വെള്ളക്കെണ്ട് രാത്രി ഫുഡ് ണ്ടാകണോ
എങ്ങനെ
രാത്രിക്കാക്കെന്താ ഫുഡ് രാവിലെ ന്നെ ക്കെല-
രാവ് ആ രാവിലെന്നാക്കല ങ്ങളോ?
ആഹ് ഞാന് രാത്രി പി - ന്നെ ചെൽപ്പോ ബാക്കിണ്ടാകും ചോറ- ക്ക ബാക്കിണ്ടെങ്കില് ന അതെ അഉണ്ടാവും ചേലെപ്പ ചൽപ്പം - ണ്ടാവൂല അ പ്പപിന്നെ എന്തെങ്കിലോ ക്കെ തട്ടി കുട് - ട്ടിലന്തെലൊക്കനോ ഒപ്പിക്കും ഉപ്പ്മാവോ അല്ലെങ്കി മത്തിയൊക്കെണ്ടാക്കി ഒപ്പിക്കും ണ്ടാക്കാം പിന്നെ രണ്ടാമത് വൈകുന്നെ ച ഭയങ്കരാ രാവില ങ്ങനെ നക്കണ്ടല്ലാണ്ടേ പിന്നെ ആടുപ്പിലേക്ക് ട് പിന്നെപ്പങ്ങ്ട് പ്പോ പോവാൻ വേണ്ടിയേ ആ ആ അങ്ങ അത് ഇ രാവിലത്ത ഐമിലങ്ങനെ പോവും ഒക്കെ പിന്നെ ഒന്ന് ഹാ ഉപ്പൊക്കന്ന് ന്താ കയ്കി വിർത്തിക് പിന്നെ ങ്ങട്ട് പോവാ ആ പിന്നെ അങ്ങട്ട് പോവാ മടിയാണ് പിന്നെ അങ്ങ്ട് ഹവ
ആഹ് പിന്നെ തിന്നില്ലങ്കി
ആ ഹാ അതന്നെ പി പിന്നെ കൊറച്ചൊക്കെ കമ്മിയൊക്കെണ്ടെങ്കി പിന്നെ അങ്ങനാണ്ട് പോവും എന്തയിലൊക്കെ തട്ടിക്കൂട്ടിയെ
ആ പിന്നെ
ത്ത്രസൊക്കെണ്ട്
ഏഴ് കഴിഞ്ഞു.
എട്ടല്ലേ?
ആ എട്ടാവാനായി.
ആഹ് ആഹ് ഉം
എന്താന്ന് ഫുഡിന്?
ഇന്നിപ്പോ ഫുഡ് ഇണ്ട് ചോറുണ്ട് ഉം സ്പെഷ്യലൊന്നും ഇല്ല സ്പെ ഷല് ഇന്ന് ഉണ്ടാക്കിട്ടില്ല ഞായാഴ്ച ഉണ്ടാക ക്കാ വിചാരിച്ചു ഞാറാച്ച വെള്ളിയാച്ച ഇണ്ടാക്കല് ഞായറാഴ്ചണ് ഇണ്ടാക്കാ വിചാരിച്ചു ഞായറാഴ്ച ഒരു പരിപാടി ഇണ്ട് പിന്നെ എ മിഞ്ഞാന്നൊക്കെ കല്യാണം പ്പക്ക കൊറെ ഇതുണ്ടായിന് പരിപാടികളെന്നെനു. അപ്പൊ പിന്നെ എന്ന് വേണ്ടാച്ചതാ. ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നോ മിഞ്ഞാന്ന് പരി സൽക്കാരം അങ്ങനെ ഇങ്ങനെ ഈഒരായി ച്ച മൊത്തായിട്ട് കല്യാണം ആണെനു. അപ്പൊ പിന്നെ ഒന്ന് വാണ്ടച്ചാരിച്ചതാ. ഇങ്ങ്
ആഹ്
ണ്ടാക്കച് ഉം
അവിടെ മാങ്ങയൊക്കെയുണ്ടോ.
ആഹ് ഇഷ്ടം പോലെ ഇണ്ട്, ഈ പ്രാവശ്യം എല്ലായിടത്തും.
ആ ആ
ഉം നാട മാങ്ങക്കെ നല്ലോണം ഇണ്ടായിരുന്നു ആ കാ റ്റടിച്ചപ്പോ നേരത്തെ കാറ്റടിച്ചപ്പോ കൊറേ നാടമാങ്ങ വീണീനി ക്ക വീഴും ചക്കെ ചക്കയാണ് പിന്നെവിടാ അങ്ങനെ ചക്കവ്ടെ അങ്ങനേ ഉം ആ ആ ആ ഉം ആ എട്ട് മിനിറ്റ് ആയില്ലേ ആ പിന്നെന്താ ന്നാ ന്നായ്ക്കോട്ടന്നാ ആ രാത്രിലേ ആ ഉം
ര് പെയ്യാവോ
ഉം
ഇടിട്ടാന്നാതി
ആ ഹ് ഹ് ഹ്
കരണ്ടും പോയാ സ് സുഖായി
ആ ആ അ കറന്റെയലാണ്
ആ
ഇൻവെട്ടറ്ണ്ടാ
ഏ
ഇൻവെട്ടറ്ണ്ടാറിയ ഇൻവെർട്ടറ്
ഇല്ലല്ല
ഏ അല്ലാഞ്ഞാലാണെക്കെ ബുദ്ധിമുട്ട്ലേ ഇൻവെർട്ടറൊക്കെ ണ്ടായാ പിന്നെ സുഖാണേ കറന്റ് പോ ആ ആ ആ ആ ആ ആ ആ ആ രാത്രി എന്നും പോവല്ണ്ടാര്ന്ന്
ആ ഒരു പന്ത്രണ്ട് മണി
ആ ആ ഒരു പ ഇബടെ പിന്നെ ആ ഇൻവെർ ട്ടറല്ലോണ്ട് അറിണ്ല്ലേന് പോണ പറയില്ലേ പക്ഷെ അങ്ങനെ പറയലുണ്ട് എല്ലാരും പറിം നല്ല ചൂ ണ്ടേയ് നല്ല ചൂട് ണ്ടേനിന്നൊ പറിം
ആ
കോയരൻ സൈ ഒക്കൂല ഫാൻ അതിൽ ഇല്ലാണ്ടേ, ആ, ആ
ആഹ ആഹ് ആന്നാ ശരി
ആ ഓക്കെ